ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തുവായിരുന്നു പരിവാടി
ഞാൻ കൊറച്ച് ചായയും ചക്കവറ്റിലും തിന്നോണ്ടിരുന്നാ
എന്താ ചക്ക ചക്ക വരട്ടിയതോ എന്തോ പറഞ്ഞേ
ചക്ക വറ്റലുണ്ടല്ലോ ചക്ക വറ്റല് ചക്ക
ആതെ അതെങ്ങനെ മോളെ എടുക്കുന്നെ ചക്കവറ്റല് ചിപ്സോ അതെങ്ങനെ ഒണക്കിയിട്ട് എടുക്കുവോ എങ്ങനെയാ അത്
അല്ല ചേച്ചി ഞമ്മള് ചേ ചക്ക അരിഞ്ഞിട്ടേ
ആഹ്
അഹ് നമ്മള് എണ്ണേലിട്ട് ഫ്രൈയാക്കും നമ്മള് ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ
അല്ലടാ അത് വറ്റലെന്ന് പറഞ്ഞാ നമ്മള് സാധാരണ ചി പ്സുണ്ടാക്കും പച്ച ചക്ക എടുത്തിട്ട് നമ്മള് അരിഞ്ഞിട്ട് ഓഹ് എണ്ണേയില് ഇട്ടിട്ട് ആഹ് അപ്പ അത് നിങ്ങള് വറ്റല്ന്നണോ പറയുന്നെ
ആഹ് ചക്ക വറ്റല്ലെന്ന് അമ്മള് പറയും നിങ്ങളെ നാട്ടില് എന്തരെന്ന് പറയും
ചക്ക ഉപ്പേരി
ആഹ് താ നിങ്ങള് ഉപ്പേരിന്നാ പറയുന്നത് ശരിയാ
സ്ഥലത്തൊക്കെ ഈ ഉപ്പേരീന്ന് പറയുന്നത് വേറെ നമ്മള് പറയുന്ന മെഴുക്കു വെരട്ടിക്ക്യാ തോന്നുന്നു ഉപ്പേരീന്ന് പറയുന്നത് അവ്
ആഹ് ഞങ്ങളെ ക്കെ ഇവിടെ ആഹ് വിഴുക്ക് വെരട്ടി അതിന് നിങ്ങള് മെഴുക്ക് വരട്ടീന്നല്ലെ
മെഴുക്ക് വരട്ടി
ഞങ്ങള് ഇവിടെ വിഴുക്ക് ആഹ് വിഴുക്ക് വരട്ടി
ആഹ് കൊള്ളാം കൊള്ളാം ഉം ഞാനേ കൊറച്ചേ കൊറച്ച്പ്പം മഴക്കാലൊക്കെ ആയില്ലേ കൊറച്ച് ചീരയൊക്കെ ചീര പക്ഷേ ഇപ്പം ചീരയൊക്കെ വെച്ചാലങ്ങ് പോവും
എല്ലാ പോവും നല്ല മഴയാ പണികിട്ടി തൊടങ്ങിയിപ്പം മഴ ഓഹ്
പക്ഷേ കൊറച്ച് പാവൽ എനിക്ക്യ് ഒരു പാവൽ കിളിച്ചു വന്നു കിളിച്ച് വന്നന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് അത് പന്ന അഴുക്ക് പാവലായിരിക്കും പക്ഷെ അത് കിളിച്ചു വന്ന് ട്ടി നമ്മുടെ നീളത്തിലുള്ള പാവലുണ്ടല്ലേ പച്ചക്കറി കടേന്ന് വല്ലതും മേടിച്ചതായിരിക്ക്യാ അതിന്റെ അ പക്ഷേ അത് ആകുന്നുണ്ട് കേ ട്ടോ എനിക്ക്യു തോന്ന്ന്നു മൂന്നാലൊക്കെയായി വെരുന്നുണ്ട് ഇപ്പ അങ്ങനെ പിന്നെ വഴുതന ആഹ് വഴുതന ആഹ് വഴുതനെയുണ്ട് മോളെ എനിക്ക്യ് വഴുതനെയുണ്ട് വഴുതനങ്ങ പിന്നെ അതുണ്ടാ അത് ഈ മഴയായാലും പോവത്തില്ല
പോവത്തില്ല ഞാനും ഇവിടെ കൊറേ കൊണ്ട് നട്ടു മെനഞ്ഞാന്ന് നാത്തൂന്റെ വീട്ടില് പോയപ്പഴത്തേക്കെ എനിക്ക്യ് കൊറേ പറ്ച്ച് തന്ന് ഉം അതും പിന്നെ വെള്ള കാന്താരിയും
ആഹ് ഹാ അതു കൊള്ളാം അത് ഈ ഈ പിന്നെ ഉം ഏഹ് വഴുതന ഏത് കളറാ
വെള്ളയുണ്ട് മറ്റേ വയ്ലറ്റും ഉണ്ട്
നിങ്ങക്ക് സ്ഥലവുണ്ടോ പച്ചക്കറിയൊക്കെ നടാൻ
ഇല്ല കുഞ്ഞ് ഒരു വീടാ അല്ല വീട് കുഞ്ഞല്ല സ്ഥലം കുറച്ചേ ഉള്ളൂ അപ്പൊ ഒള്ള സ്ഥലത്ത് നമ്മളിപ്പോ വേസ്റ്റിനൊരു ന്തൊരു കുഴി കുഴിച്ചാര്ന്ന് ന്ന്ട്ട് അവടെ നമ്മൾ സ്ലാബ് പോലെ വാർത്ത് സെറ്റാക്കി മണ്ണോക്കിട്ട് വെച്ചപ്പ പ്പതിന്റെ മണ്ടേല് ഇതുപോലെ എന്തേലും നട് ടാൻ പർഞ്ഞു അങ്ങനെ ഞാൻ ങ്ങനെ കൊറെ സാനങ്ങള് നാത്തുന്റെ വീട്ടീന്ന് അടിച്ച് മാറ്റി കൊണ്ടോന്ന് നട്ട്
ആഹ് അത് ചെലപ്പോ അങ്ങനെയൊക്കെ നന്നാവായിരിക്കും ചെലപ്പോ പിന്നെ ഒരു കാര്യുണ്ട് ഈ കൂടുതൽ സ് സ്ഥലം ഇല്ലാത്തവർക്കാണ് കൂടുതല് കൃഷി ചെയ്യാൻ പറ്റുന്നത് അവരാണ് ശ്രദ്ധിക്കുന്നത് നമ്മക്കതൊരു സന്തോഷവാ ഈ സത്യത്തി ഈ ഒത്തിരി സ്ഥ ല ഉള്ളോർക്കെ ഇത് മാവ് അവ്ടെ വടെ അങ്ങനെ കെടക്കും പ്പം അതേ സമയം കൊറച്ച് സ്ഥലവുള്ളോർക്ക് അവര് മൈൻഡെയ് ത്തില്ല മോളെ അതിപ്പ ഈ നമ്മക്കിപ്പൊ കൊർച്ച് സ് സ്ഥലെ ഒള്ളെങ്കി നമ്മളൊരു ഒരു പൂച്ചട്ടിക്കകത്താണെങ്കിലും നമ്മള് ഒരു വെണ്ട നടാൻ നോക്കും അപ്പൊ അതൊരു സന്തോഷമാ അതിനക
സത്യം അത് പറിച്ചോണ്ട് വരുമ്പഴേ അതെ ഈ മൊളകൊക്കെ കായ് ച്ച് പറിച്ചോണ്ട് വരുമ്പോഴ്ഴ് സന്തോഷണ്ടല്ലോ എന്റെ പൊന്നോ
ഹ് അപ്പൊ അങ്ങനെ മീ ഞാൻ പറയ്ണ്ട് സ്ഥലമുള്ളവരെക്കാട്ടിലും ഞാൻ മിക്ക ഇതിനാത്തൊക്കെ കാണാറുണ്ട് ഈ സ് സ്ഥലം ഇല്ലാത്തോരാണ് എങ്ങനെങ്കിലും സ്ഥല ഇല്ലാത്തോണ്ട് നമ്മളും അങ്ങനെ ചെയ്യും നമ്മക്കും അങ്ങനെ ചെയ്യാൻ തോന്നും
അതെ അത് കാണ്മ്പം ഉം അത് കാണുമ്പം നമ്മക്ക് ചെയ്യാൻ തോന്നും നമ്മക്ക് എന്തുകൊണ്ട് നമ്മക്ക് ചെയ്തൂട
അതെ നമ്മള് ചെയ്യത്തില്ല ചെയ്യുന്ന്ന്ന് പർഞ്ഞാ ഇതാ ഈ സ്ഥലവൊക്കെ ഉണ്ടാവോ എവിടേലും കൊണ്ട് ക്കൊ അങ്ങനൊക്കെ ഉള്ളു പക്ഷെ അതിനും ഈ സലം
ക്ക്ന്നത് എന്റെ നാത്തൂനാ നാത്തൂന് ഇതുപോലെ ഓരോന്ന്ണ്ട് നട്ട് വെച്ചിട്ട് എന്റെട്ത്ത് പറയും കൊണ്ടു പൊക്കോളാൻ അപ്പം ഞാനിതുപോലെ കൊണ്ടുവെയ്ക്കും ഓ അങ്ങനെയാ നാ ത്തൂൻ
ആഹ് നിത്യവഴുതെനങ്ങ എന്തോ ടേസ്റ്റാ ഭയങ്കരണ്ട് ഇപ്പൊ അത് കാണാനില്ല
അതെനിക്കിവടെ ഓഹ് കഴിഞ്ഞേനൊരെണ്ണം തന്ന് പക്ഷെ അത് ഞാനെന്നെ അത് പന്നലാക്കിക്കളഞ്ഞു ഞാൻ ഒരുപാട് പരിപാലിച്ചങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു ഇപ്പ തേ വീണ്ടും ഉണ്ടായി വീണ്ടും അത് കീഴിച്ചാടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോള്ളൊരു സന്തോഷണ്ടല്ലോ
ആഹ് അതെ അതെ മെഴുക്കുപൊരട്ടി ഒക്കെ നല്ലതാ അടിപൊളിയ
ആഹ് സൂപ്പറാ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട തിന്നുന്നത് എനിക്ക് സ് സംഭവം എന്ത്‌ര്ന്ന്ന്ന് അർഞ്ഞൂട പക്ഷെ ആഹ് കഴിച്ചു കഴിഞ്ഞപ്പോ അയ്യോ എനിക്കിഷ്ട്ടപ്പെട്ട് അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് നട്ടതാ
എന്റെ വീട്ടിലുണ്ടായിരുന്നു പണ്ട് സ്കൂളി പോകാൻ നേരം അമ്മ മെഴുക്കു പൊരട്ടി വെച്ച് തന്നൂടി ഈ സമയത്തൊക്കെ കൂടുതലുണ്ടാവും അതാ സ സമയത്ത് ഇഷ്ട്ടം പോലെ ഉണ്ടാവും മോളെ ആ മെഴുക്ക് പെര്ട്ടി വെച്ചാ പണ്ടത്തെ ആ കൊച്ചുള്ളീം അങ്ങനെയൊക്കെ ഇട്ട് ഒരു മെഴുക്കു പൊരട്ടിയൊക്കെ എന്നാ ടേസ്റ്റാ അന്നത്തെ ആ ഫുഡിന്റെ ഹ് ഒരു ഹ് ല്ലേ എന്തോ ചോറൊക്കെ ഇത് പ്രത്യേക ടേസ്റ്റ്ല്ലേ അയ്നൊക്കെ അപ്പൊ അങ്ങനെ ഉം
അയ്നെ ഞാനൊന്ന് നട്ട്
ഉം അതുപോലെ ചീര എനിക്ക് ഈ പച്ചച്ചീരയോട് വെല്യ താൽ പര്യവില്ല പച്ചച്ചീര ഒണ്ടല്ലോ അറിയാല്ലോ മറ്റേ ഒരു എപ്പഴും അത് വലുതായിട്ട് പോവത്തില്ല അത് എപ്പഴും കാണും മറ്റേ ഈ ചൊമന്ന കളറ് അതല്ല. ചൊമന്നത് വേറെയുണ്ടല്ലോ കൊറേ ചീര കൊറേ സൈസ് ചീര ഉണ്ട് സുന്ദരി ചീര. എന്റെ കൂട്ടുകാരിക്കുണ്ട് അങ്ങനെ കൊറേ ചീരകളുണ്ട്. ഒത്തിരി കൊറേ ചീരയുണ്ട് അവർക്ക് ഉം അവര് അവര് ഒ പറഞ്ഞ പോല് ഉം നന്നായിട്ടൊക്കെ ഇങ്ങനെ പച്ചക്കറി പിന്നെ അതുപോലെ നമ്മടെ ആ അതുപോലെ മോക്കറിയാവോ പിന്നെ നമ്മുടെ പടവല ഉണ്ടല്ലോ പടവലം. അമ്മള് ഈ പന്തലിട്ടല്ലെ പടവലം കൊടുക്കുന്നത് പടവല നമ്മള് പന്തല്ട്ട് ട്ടാ കൊടുക്കുന്നത് പക്ഷെ ഇവളാണെങ്കില് ഏ ഒരു കരിവേപ്പുണ്ട് കറിവേപ്പ്. അതറിയുന്നില്ലേ കറിവേപ്പ് ആ കറിവേപ്പ് ആ മോളെ അങ്ങനെയല്ല ഇവർക്ക് വല്ല്യൊരു കറിവേപ്പുണ്ട് വല്യെരു മര രം പോലത്തെ കറിവേപ്പുണ്ട് ആ എന്നിട്ട് ഇവള് ആ ഒരു ഗ്രോബാഗില് ആ ഒരു മറ്റേ നമ്മുടെ പടവലം ഒരു തയ്യ് തൈ വെച്ചു തയ്യ് വെച്ചന്ന് കിളിച്ചാ എന്നനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാ ഈ പാ ഈ പടവലം പടന്നാ കരിയാപ്പേ കേറി എന്റെ എന്റെ കുഞ്ഞേ എന്ത് എന്ത് പടവലങ്ങാന്നറിയോ പ്പ പറിച്ചത് ഒരു ഒരു പന്തലും ഇട്ടു കൊടുത്തില്ല ഒന്നും ഇട്ടു കൊടുത്തില്ല.
ആടി ഇളയാടികിളിച്ച് കേറിയല്ലേ
നന്നായിട്ട് എനിയ്ക്കും തന്നു പടവലങ്ങ എനിയ്ക്കും രണ്ട് മൂന്ന് ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പ എനിയ്ക്കും തന്നു വിടും അങ്ങനെ നമ്മള് പറയും പന്തലിട്ടാലെ പടവലങ്ങ ഉണ്ടാവത്തുള്ളു അതൊക്കെ ചുമ്മാതാ അപ്പൊ അങ്ങനെ അനുഭവം ഞാൻ പഞ്ഞ് എടീ അങ്ങനെ ഇനി നമ്മക്ക് അ മനസ്സിലായല്ലോ വ അ മരത്തേ കേറിയാലും പടവലങ്ങ അത് നല്ലായിട്ട് പടന്ന് ഉം പിന്നെ
അങ്ങനെ ഇല്ല ഞാ അ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഒള്ളൂ. ഇന്ന് സാമ്പാറ് ചോറ് ഉം ഇന്നലെ മീൻ കണവ വാങ്ങിച്ചാരുന്ന് അത് പിന്നെ യൂറ്റൂബ് ല് നോക്കി മീനൊന്നും ഇപ്പൊ കിട്ടാനില്ല ഈ മഴ ആയത് കൊണ്ടേയ് മീനൊന്നും കിട്ടാഇല്ല
ഉം ഉം ഉം
മീനൊക്കെ ഭയങ്കര ക്ഷാമ എല്ലാത്തിനും ഭയങ്കര വെലയാ അപ്പൊ പിന്നെ പച്ചക്കറി തന്നെ ശരണം ഉം
ഉം കഴിച്ചോളോ പച്ചക്കറി ആന്നേലും വീട്ടിൽ കുഞ്ഞുങ്ങള് കഴിച്ചോളുവോ
ആ കുഞ്ഞുങ്ങൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പല്ല നമ്മള് എന്ത് കൊടുത്താലു അവര് കഴിച്ചോളൂ അതൊന്നും ഒരു
ആഹ് നമ്മക്കാണ് പ്രശ്നം ഇല്ലയോ പക്ഷെ ഒരു സാമ്പാറും ഒരു നല്ല മീനും ഒക്കെ ഉണ്ടെങ്കി പിന്നെ ഒരു ഇല്ലേ അത് ഉണ്ടെങ്കി പിന്നെ കുഴപ്പം ഇല്ല ഒരു പപ്പടം കൂടെ മതി. ഉം സാമ്പാറിനകത്ത് എല്ലാം ചേരുന്നതല്ലേ.
ഉണ്ട് അതാണ് പ്രശ്നം
ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞെടുക്ക് അത്യാവശ്യം ഉള്ള കോ കോളാണോ
ഓ ഒരു കൊറിയറിന്റെതാ ആ സാരല്ല
ആ ഓക്കെ കൊറിയർ ആരെയെങ്കിലും പിൻ പിന്നെ ഉ അയച്ചതായിരിക്കും വല്ല ഇൻഫർമേഷൻ കിട്ടിയോ ആരെങ്കിലും അയക്കുന്നതാണോ കൊറിയറിന്റെ
ഞാൻ കൊ ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ ന് അയച്ച് പിള്ളേർക്ക് ബ്രഷേ മീഷോ ഞ ഞമ്മളെ പാവങ്ങൾടെ ലുലൂ മോള് മീഷോ
അപ്പൊ ഡ്രസ്സിനായിരിയ്ക്കും
അല്ല കുഞ്ഞുങ്ങൾക്ക് ബ്രഷ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു.
അത് അതിനകത്ത് ന്നും ഒക്കെ വാങ്ങിക്കുന്ന ലാഭം ഉണ്ടോ മോളെ
ആഹ് പന്ത്രണ്ടെണ്ണം കിട്ടും പാക്കറ്റ്
ഏത് ഈ പല്ല് തേക്കുന്ന ബ്രഷോ
ഓഹ് കൊച്ചിങ്ങ
അതു കൊള്ളാം അതു കൊള്ളല്ലോ അപ്പൊ
ഓഹ് കുഞ്ഞുങ്ങടെ ബ്രഷ് അങ്ങനെ കിട്ടും
ആഹ് മീഷോയീന്നാണോ ഇതൊക്കെ മേടിക്കുന്നേ അപ്പൊ പന്ത്രണ്ടെണ്ണം ഉണ്ടേ ആ ഇഷ്ടം പോലെ ഉപയോഗിക്കാല്ലോ.
ആഹ് നാത്തൂന്റെ പിള്ളേർക്കും കൊടുക്കാം ഇവടുത്തെള്ളത്തിന് ഉപയോഗിക്കാം പിള്ളേർക്കൊക്കെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് അവർക്ക് ഈ ബ്രഷൊക്കെ
ആഹ് അത് നമ്മള് വലിയവരാ ആണേലും അത് മാറ്റുന്ന നല്ല ബ്രഷ് ഒരേ ബ്രഷ് തന്നെ ഉപയോഗിക്കുന്ന അ മാറ്റണം അത് ഇപ്പ ഇത്രത്തെ എത്ര രുപയായി
നൂറ്റി പതിനൊന്ന് രൂപയേ ആയുള്ളു.
ശൂ അത്രേ ഒള്ളോ അതുകൊള്ളാം എനിക്ക് തോന്ന് ഇപ്പം കുറച്ച് ഓഫറുകളൊക്കെ കുറേ ഒണ്ടെന്ന് തോന്ന് ഇല്ലേ നല്ല നല്ല ക്വാളിറ്റി ആണെങ്കിലും അ ചിലതൊക്കെ നല്ല ഓഫർ വരുന്നുണ്ടെന്ന് തോന്നു
ഉം ക്വാളിറ്റി നോക്കിയില്ലെങ്കിൽ പണി കിട്ടും അതാണ് പ്രശ്നം
ഉം ഉം ഉം ആഹ്
ക്വാളിറ്റി ആഹ് ക്വാളിറ്റി നോക്കണം ഇല്ലെങ്കിൽ പ്രശ്നം കിട്ടും
ഉം അപ്പൊ ഇനി അവര് കൊണ്ടത്തരത്തില്ലേ വീട്ടിൽ കൊണ്ട തരുവല്ലോ
ആഹ് വീട്ടു കൊണ്ട് തരാനാണ് ഇ വിളിക്കുന്നത്
ആഹ് അത് കൊഴപ്പ ഇല്ല നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിട്ട് നിർത്താം
അതെ അത്രേള്ളു പിന്നെ മഴ ഉണ്ടായിന്നോ
മഴയുണ്ട് മഴയുണ്ട് മഴ ഇപ്പഒന്ന് തോർന്ന് നിക്ക്‌വാ മഴ ആ അങ്ങനെ വല്യ അങ്ങനെ മഴയാട്ടില്ല പക്ഷെ ഒരു മൂടി കെട്ടിയ കലാവസ്ത ഇന്ന് എതായാലും തോ തോരത്തില്ല എന്ന് വെച്ചാൽ ഒരു വെളിച്ചം വരത്തില്ല എന്ന്
ഉം ഉം
വെളിച്ചം വരാൻ ചാൻസ് കുറവാ അതൊണ്ട് മഴയുടെ ഇനി എങ്ങനാന്ന് അറിയത്തില്ല നമക്ക് പിന്നെ എനിക്ക് പിന്നെ സ്കൂളിൽ ഒന്നു പിള്ളോര് പോവാത്തണ്ട് വലിയതായിട്ട് പ്രശ്നം ഇല്ല സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേര്‌ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ
അത് അത് നമുക്ക് അതെ നമ്മള് ഒരു ഒരു എന്താ പറയാ നമ്മളെ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് വേണമെങ്കിൽ പറയാം
ആഹ് അതെ
കാരണം നമ്മള് നനഞ്ഞല്ലേ പോയത് കറക്റ്റ് ഇവർക്കുള്ള സ്കൂൾ സമയം അയപ്പഴും നനഞ്ഞ് അത് വേണം അതൊരു രസമാണ് ബാഗും പു
അയ്യോ പിന്നെ അത് നനഞ് പോകുന്നത് അത് നല്ലതാ കൂട്അത അല്ല ഇപ്പോഴത്തെ പിള്ളേരന്ന് പറഞ് കഴിഞാൽ കൂട്ടം കൂടി പോകുന്നില്ലല്ലോ അവർക്ക്‌ ആരി അറിയത്തില്ലല്ലോ അവർക്ക്‌ ആരി അറിയത്തി അവര് ബസ്സേ കയറി പോകുന്നു മറ്റേന്ന് പറഞ്ഞാ അങ്ങനൊന്നോ ചാമ്പക്കായും പറിച്ച് പേരക്കായും പറിച്ച് ച്ച് ഏല്ലേ നാരങ്ങ ആഹ് അതെ അതെ ആഹ് നാരങ്ങ എന്ത് രസമായിരുന്നു അന്നത്തെ കാലമൊക്കെ അതുപോലെയുള്ള കാലങ്ങൾ ഇനിയും കിട്ടത്തില്ല മോളെ
കിട്ടത്തില്ല ഇല്ല ഒരികലുംഇല്ല
ശെരി കൊറിയറൊക്കെ മേടിച്ചു പിന്നെ വിളിക്കാം ഓക്കെ എന്നാ ഓക്കെ